ഹലോ?
ഉന്ന കേൾക്കാല്യ കേൾക്കാനില്ലേന്ന് പക്ഷെ ഇങ്ങൾക്ക് അവിടെ ആ എന്താ റേഞ്ച് കുറവിൻഡ് തോന്നത്
അത് ഉള്ള് കൂടെ ഉള്ള് കൂടെ നടന്നിട്ടാ അപ്പൊ ഒരു ജനന്റെട്ട്ന്ന് ഇരിക്കണ അത് നോക്കലാ
മഴ പെയ്യുണ്ടോ?
ആഹ് ഇപ്പണ്ട് മഴണ്ട് അവിടെണ്ടോ
ചിലപ്പോ അതായിരിക്കും റേഞ്ച് പോണത്.
അതായിരിക്കൂ എന്താ റേഞ്ച്ഷോ ഓൾറെഡി ഇവിടെ ഉണ്ട് എയർടെല് സിം ആയത് കൊണ്ട് ഇവിടെ റേഞ്ച് കുറവാ
അങ്ങനെല്ലേ പക്ഷ നേരത്തെ വിളിച്ച് അരിച്ചിരുന്നല്ലോ
എങ്ങനെ?
നേരത്തെ വിളിച്ചപ്പോളെ നല്ല രീതിക്ക് കേട്ടിരുന്നു പ്രശ്നൊന്നും ഇല്ലേയിരുന്നു
ആ അത് ചെല സമയത്ത് അങ്ങനെയാണ് ചെല സമയത്ത് പ്പളെ റയറായിട്ട് ക്ലിയർ ആയിട്ട് കേൾക്കൊള്ളു എപ്പളേങ്കിലൊക്കെ അല്ലാതൊക്കെ വിളിക്കുന്നവർക് ഇങനെതെനയാ അവസ് അറേഞ്ച് ഉണ്ടോ എന്ത കേക്കത്ത ചൊയ്ച്ചി ങ്ങനെ ഓര് ചോയ്ക്കും
ഓ അങ്ങനെയല്ലേ
ഉ റേഞ്ച് ഇഷ്യു ഇവിടെ നല്ല ഇഷ്യൂ ഉണ്ട് ഇന്റെ കെട്ടിച്ചുട്ടാണെങ്കില് ആ അട ഫുള്ളാ എപ്പ ആണെങ്കിലും നല്ല ക്ലിയർ ആയിട്ട് കേക്കും
ഉം അത് ശരി അപ്പ ഇപ്പൊ പ്രഗ്നന്റ് ആയത് കൊണ്ട് വീട്ടിൽ വന്നതാവുംല്ലേ
അങ്ങനെ വെച്ചാ ഞാൻ നമ്മള എടക്കിടക്ക് വീട്ട് പോകല്ലോ അങ്ങനെ വ ന്നതാ
ഓ അങ്ങനെ
ഉ മറ്റന്നാ പോവും
മാരേജ്‌ ആയിരുന്നോ
അല്ലല്ല ഓന് ഉസ്താദാ ഓന് ലവ് മേരേജിലൊന്നും കിട്ടൂലഓന് അറേഞ്ച് തന്നെ
ആണോ
അ
എങ്ങനെ
ഇസ്ലാമിയത്താണോന്ന്
അതെ അതെ
ഉ
അയ അയ്യോ നമ്മൾ ഇങ്ങനത്തെ സംസാരിക്കാൻ പാടില്ല ഈ ടോപ്പിക് മീൻസ് മത ജാതി മതം പറയാൻ പാടില്ലല്ലോ
ഉം ഞാനുംവർക്കാണ് സംസാരത്തി അങ്ങനെ അറിയാതെ വരാണ്ത്
അമ്മ അതെ
പിന്നെ വീട്ടിലാരും കടന്നീല്ല അപ്പോ നിങ്ങൾ മാത്രമേ കിടക്കാത്തള്ളൂ അതോ
ഞാൻ വീട്ടിലല്ല ഞാന് പഠിക്കുന്ന സ്ഥലത്താ അപ്പൊ ഞാനും എന്റെ റൂമേറ്റ് ഉം അവള് ഇപ്പോ കുളിക്കാൻ കേറിയ തേ ഉള്ളു
ഹ ഹ
ഇപ്പൊ കുളിക്കാനോ പന്ത്രണ്ടരൊക്കെ ആണെങ്കിൽ കുളിക്കുക
ഈ സമയത്ത് ക്കുളിച് കിടന്ന പിന്നെസുഖാണല്ലോ
അതെ അപ്പൊ പിന്നെ ഞാൻ രാവിലെ അ അവടെ കുളിക്കില്ല
അവടെ ഉമ്മച്ചി ഉറങ്ങിട്ടില്ല
അത് ശെരി അപ്പൊ ഇത്ര സമയൊക്കെ ഇപ്പൊ പ്രഗ്നൻസി സമയത്തൊക്കെ നമ്മള് നേരത്തെക്കെ കിടക്കണ്ടേ
നേരത്തെ കിടക്കും ഞാൻന്റെ കെട്ടിച്ച കൊടുത്താണെങ്കിൽ നേരത്തെ കടക്കുംവിടെ ആണെങ്ക പിന്നെ എന്ത് ചയാലോ എന്ത കാലോ
രിക്ക പക്ഷെ നമ്മൾ നേരത്തെ കടക്കണം
നേരത്തെെ കിടക്കണം കെയാണ് എപ്പോഴെങ്കിലുംക്കെയാണ് ഞാൻ നേരവയ്കി കടക്കലുള്ളത് ഇപം നേരത്തെ കിടക്കല്ണ്ട് പത്ത് മണിയാവുമ്പോ കിടക്ക്ണാളാണ് ഞാൻ
ആണോ അപ്പൊ കൊഴപ്പില്ല കാരണം അപ്പൊ നമ്മള് മാത്രല്ലല്ലോ ഉള്ളത് ഉള്ളില് ഒരു ആള ഇണ്ടല്ലോ
ആഹ് അതന്നെയത് ഉമ്മച്ചി ഈ സമയത്ത് ഉമ്മച്ചിക്ക് ഫോണ് ഫ്രീ ആയിട്ട് കിട്ടുക
അത് ശരി
ഒച്ചക്കൊക്കെ മച്ചിക്ക് പണി ഉണ്ടാവും അല്ലെങ്കി ഒന്ന് ഫ്രീ ആകുമ്പോൾ തന്നെ കുട്ടികള്ക്കെ വരും പിന്നെ ഓല എടുത്താവും ഫോൺ
ആ അത് ശരി അല്ലെങ്കിൽഎന്നാ പ്പ നേർത്തെ ത്തെക്കെടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഏഴറ്റുഒമ്പത് മണിക്കൂർ ഉറങ്ങിയ അല്ലെങ്കിലും മതി
ആഹ മതി അത് പിന്നെ രാവിലെ ഒരു അഞ്ചെ മുക്കാലിന് എണീച്ച് നിസ്കരിച്ചിട്ട് പിന്നെയും കിടക്കും
ആഹ് അതെ
അവനങ്ങനെ അങ്ങനെ കിട്ടുംടൈം കിട്ടും
അത് ശരി
ആ പക്ഷെ അവിടെ കെട്ടിച്ചെടുത്ത് അങ്ങനെ പറ്റൂല കെട്ടിച്ചിട്ട്നമ്മക്ക് ഒരു സമാധാന കുറവായിരിക്കോ അവിടെ എല്ലാരും എ നേരത്തെ നീക്കും അത് ഞാനായിട്ട് കിടക്കാൻ പറ്റില്ലല്ലോ
പക്ഷ പ്രഗ്നൻസി സമയല്ലേ നമുക്ക്
ആഹ് അപ്പൊ അവിടുന്ന് നമ്മ പിന്നെ വേറെ പ്രത്യേകിച്ച് പൊണിയൊന്നുംല്ല കുട്ടികളില്ല ഒച്ചപ്പാടുന്ന ആൾക്കാരില്ല അത് പിന്നെ വേറെ തൊഴിലൊന്നും ഇല്ലാത്തോണ്ട് വേൻ പണി കയ്യും ഒക്കെ വേ ഇതാക്കും
അ മോന ഉ
എങ്ങനെ
ഒറ്റ മോനാണോന്ന്
ഒറ്റമോനാണ് രണ്ട് മൂന്ന് മക്കളാണോ അല്ലേ
ആഹ
ഏ നാത്തൂന്ന കല്യാണം കഴിഞ്ഞു പോയി പിന്നെ ആ് ഒ ഏട്ടന ഉള്ളത് ഓലും കൊറെ കല്യാണം കഴിചപ്പോ വീട് മാറിപ്പോയിക്കണം
ആണോ
അപ്പൊ ഞങ്ങൾ നാലാൾക്കാരെ വീട്ടില് ഉണ്ടാവുള്ളൂ
ഉപ്പിമ്മയും താത്തിയും ഭർത്താവൂല്ലേ
അല്ല ഉപ്പേമ്മ ഞാനും ഭർത്താവും മാത്രമേ വീട്ടിലുണ്ടാവുള്ളൂ പിന്നെ താത്ത എപ്പെളെലൊക്കെ വരുമ്പോ അങ്ങനെ ഉണ്ടാവും എന്നല്ലാതെ
ഞാൻ ഇങ്ങളെ താത്താന്ന് വിളിച്ചതാ
ആഹ ഞാനോ വല്ലോ ഇന്റെ നാത്തൊന്നും വിളിക്കല
അതെന്താ
ഞാനപ്പോ വലിയ ആൾക്കാരന്മാര് തോന്നുന്നു ഞാൻ ചെറിയ കുട്ടിയാ
ഉ പാത്താതെ വിളിക്കണില്ല
ഞ നമ്മള് നമ്മളെയക്കെ വലിയരരു ബഹുമാനിക്കണല്ലോ
ഏ പിന്നെ എത്ര ഞാൻ പത്ത വയസ മുൂർത്തായതാ അതിന്റെ താത്താനെ റെഡിപൂടെ വിളിക്ക നമ്മള്
നമ്മൾ അങ്ങ സ്വഭാവം എടുക്കാൻ പാടന്ന് അറിയില്ല ചിലർക്ക്ത്ര മിച്ചിലലാവും പ്രശ്നം ചേച്ചി പത്രച്ച
ഏ എനിക്ക അങ്ങത്തെ പ്രശ്നം ഒന്നില്ല ഞാന് ഇക്കാരണം ഞാൻ നീളല്ലാത്തോ ഞൻ എപ്പോഴുക്ക് ചെറിയ കുട്ടിളേക്ക് പോയിട്ട്ണ്ടാവവാുക നിങ്ങളല്ലാത്തൊണ്ട് ഇപ്പൊ ഇങ്ങളൊക്കെ പറയുമ്പോ എനക്ക് എന്തോ ഞാൻ വലിയ ആൾക്കാര മാര് തോന്നിണ്ട്
അത് ശരി നല്ല തോന്നലായിന്ന് എന്തായാലും ഇ നല്ലത നമ്മളുടെ ഇല് നമ്മളൊരു കുട്ടിയായിരിക്കണത് ഒരു രസമാണ്
ആഹ ശരിയാണ് ആ അപ്പൊ കൂടുതലും ഇന്റെ അടുത്ത് കമ്പിനിയ ഞാൻ വരുന്ന ചെറിയ മക്കളൊക്കെ അവിടന്ന്ട്ടോ അ
അത് ശ
കെട്ടി കെട്ടിച്ച ആൾക്കാരൊക്കെ ന്താന ഇണ്ട് ഞാന എപ്പഴും കുട്ടിന്നുള്ള അയിന്ലേക്കപ്പ നക്കുക തോന്നല്ലേ
പിന്നെ നമ്മുടെ ഭർ പിന്നെ ഹസ്ബൻഡ് കുട്ടിയായ ട്രീറ്റ് ചെയ്താൽ മതി അപ്പൊ പിന്നെ കൂട്തല് കുട്ട്യയ്ക്കൂലോ.
അതെ അതത് അതുപോലെ തന്നെയാണ് ഞാ നിങ്ങളല്ലാത്തതോണ്ട് ഇരിക്ക പിന്നെ ഞാൻ പറഞ്ഞ ഞാൻ കുട്ടി കുട്ടിയണേ വിനോല സിംർക്കും
ആഹ് അമ്മ പിന്നെ കുഴപ്പല്യാ
നപ്പ എല്ലാത്തതികെ അങ്ങനെ നിക്ക
അതെ അപ്പൊ പിന്നെ കുഴപ്പില്ല അപ്പൊ അത് മതി
അതെ ആഹ് നീളം തോന്നാത്തോണ്ടേ തടിയില്ല അപ്പ പിന്നെ ചിലോര് ഇപ്പട്ത്ത് ഒരു ഒരു താത്ത ചോദിച്ചീന് ഞാൻ വിചാരിച് ഓള് ആറാം ക്ലാസ്സിലൊറ്റെ പഠി- ആഹ് ഞാനിപ്പള് ഡിഗ്രി പഠിക്ക
അത് ശെരി നീ നീളണ്ട് പക്ഷെ തടിയില്ല എന്നിട്ട് ഭയങ്കര നീളല്ല
അല്ല നീളല്ല തീരെ നീളല്ല നീളോല്ല തടീല്ല അത് പിന്നെ പ്രഗ്നന്റ് ആണെന്ന് നമുക്ക് ആരുടെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ
അപ്പൊ വയറ് കാണില്ലേ എത്ര മാസായി? മൂന്ന് മാസ ആഹ് അഞ്ചു മാസക്കെ ആവുമ്പോത്തന്നെ വയറ് വരില്ലേ
എരും പഷേ ഇത് കുഞ് വയറാ പിന്നെ
കുഞ്ഞു കുട്ടിയ ആയിരിക്കും ഉള്ളിൽ
അതായിരിക്കോ പിന്നെ ഹസ്ബൻഡ് വല്ല നീളോന്നില്ല ഓരും തന്നെ ഏകദേശം ഇന്റെ കുറച്ചൊക്കെ സെയിമായിറ്റാ
ആണോ അപ്പൊ പിന്നെ കുഴപ്പല്ല
കുഴപ്പല്ല അള്ളാ ഇങ്ങെയൊക്കെയാണ് അപ്പൊ എന്നിട്ട് എല്ലാം ഏഹ്
എന്ത് ഫുഡാണ് ഏറ്റവും ഇഷ്ടം?
എനിക്ക് സാൾട്ടി ആയിട്ടുള്ള ഫുഡാ കുറച്ചു എരിവും ഉപ്പൊക്കെ ഉള്ള അങ്ങനത്തെ ഫുഡാളാ ഇഷ്ടം. മധുരം പറ്റണില്ല എന്തോ തലകറക്കും തല മന്താപ്പൊക്കെ വെളു
ആണല്ലേ
ഇങ്ങനെ സദ്യ പിന്നെ ഷവർമ്മ ശവായ ബ്രോസ്റ്റ് അങ്ങനത്തെ ഫുഡുകളൊക്കെ പറ്റുള്ളൂ
ഇപ്പൊ വീട്ട് വെക്കാണ് അപ്പൊ ഉള്ളി കഴിക്കുന്ന ആള് കുറച്ച് വല്യ ആളാണ് എന്തായാലും ഷവർമ്മീം പറ്റുള്ളൂ
അതൊക്ക പറ്റുള്ളൂ നിങ്ങള് എപ്പളാ ഇപ്പ കിടക്കല്
ഞങ്ങള് കിടക്കലത് സത്യം പറഞ്ഞ ഒരു പന്ത്രണ്ടര ആകുമ്പോത്തിനും കെടക്കാൻ നോക്കും എന്നും പന്ത്രണ്ടേ പ- മുക്കാൽ ആകുമ്പോത്തിന് ഉറങ്ങാൻ നോക്കും പക്ഷെ ഞാൻ അപ്പത്തന്നെ ഉറങ്ങും എന്റെ ഫ്രണ്ട് അവളറങ്ങുമ്പോത്തേന് രണ്ട് മണി മൂന്ന് മണിയാകും ഞാ പെട്ടെന്ന് ഉറങ്ങും ഞാൻ പെട്ടെന്ന് ഉറങ്ങും ഇനി ഇപ്പോ പ്പോ ഞാൻ ഉറങ്ങും പത്ത് മണിക്കടന്നാൽ ഞാന് ഉറങ്ങും
ഞാൻ ആദ്യൊക്കെ അങ്ങനൊയിരുന്നു പിന്നെ കല്യാണം കഴിഞെന ശേഷം മാറിത്തുടങ്ങിയത് കുറേ തിരിഞ്ഞും മറിഞ്ഞും കൊറേ ആലോചിച്ചു അതും ഇദും ആലോചിച്ചക്കെ കിടന്ന് കുറേ കഴിഞ്ഞിട്ട് ഉറങ്ങാ പക്ഷെ ഇപ്പൊക്കെ കൊറെ കൊറെേക്കെ റെഡി ആയിക്ക്ണ് കാരണം ഈയൊരു സമയ ആകുമ്പ തന്നെ ഞാൻ കോയങ്ങും ചില സമയത്തൊക്കെ അപ്പൊ പിന്നെ ക്ഷീണം കൊണ്ട് അങ്ങനെ ഉറങ്ങും ഇപ്പൊ ഈ പ്രഗ്നൻസി ടൈമിൽ ട്ടോ
അത് ശെരി ലേ
കൂടെല്ല ആള് എന്താ ഇപ്പോ വെറുതെ ഇരുന്നാണ്ട് ടൈമുകളെയെ
അല്ലാ അവൾക്ക്പ്പ എന്താ അവൾക്ക് ബോയ് ഫ്രണ്ടിനോട് സംസാരി രിക്കാൻ തന്നെ വേണം കൊറേ
അല്ലല്ലേ അങ്ങനെ സംഭവണ്ടല്ലോല്ലേ ആഹ് നടക്കട്ടെ
അതും ഹിന്ദിക്കാരനാട്ടോ മലയാളീ നൊന്നുല്ല അവള് പിഠിച്ചിക്കണത്
അതപ്പോ എവിട്ന്ന പരിചയപ്പെട്ടൊതോക്കെ
അതൊക്കെ ഒരു വലിയ കഥയാണ് രാജസ്ഥാനി നമ്മല്ലെ പിടിച്ചിക്കണതെ ഇവിടെ അടുത്ത് കിടക്കണ ജില്ലക്കാരനൊന്നും വേണ്ട
അപ്പൊ ഇത് എങ്ങനെ പ്പത് പ്പങ്ങനെ സെറ്റായി
ആഹ് ഇവള് ഇവള് മലയാളിയാണ്. നമ്മുടെ സാധാ കേരളത്തിത്തെ ഒരു കുഗ്രാമത്തില്
ഉഹുംഹുംഹഹ
എന്റെപ്പുറത്ത നിന്ന് അങ്ങനെ ആയിട്ട് അവിടെന്ന എന്നിട്ട് പിന്നെ എന്റെ അവടൊരു ഫ്രണ്ട് ഉണ്ട് അത് അവിടെ പഠിക്കണത്. അപ്പൊ അതിന്റെ ആണ് ഇവൻ അങ്ങനെ എന്താണ് ഇവളെ പരിചയപ്പെട്ട് പരിചയപ്പെട്ട് പരിജയപ്പെട്ട് പിന്നെ അങ്ങനെ കൊണ്ട് സെറ്റായി
ആഹ്‌ സ്വാഭാവികം ഉംഹുംഹും ഇപ്പ അങ്ങനെയാണല്ലോ.
അതെ ഇന്നാ ശരിട്ട് അടുത്ത കോളിൽ പറയാം ഇന്നാ ശരി
ഓ ഓക്കെ ആഹ്